ചെസം എന്താ ചെയ്യുന്നേ?
എന്താത് ഫുഡ് ഉണ്ടാക്കാ ഉച്ചത്തേക്ക്ള്ളെ? മോള് സ്കൂള് ചോറോണ്ടോയിട്ടില്ല അപ്പോ. നാലാം ക്ലാസ്സില്. അപ്പോ അവക്ക് ഇന്ന്പ്പോ ബീഫായതുകൊണ്ട് ഞാ പറഞ്ഞു ന്നാ കറിവെച്ചിട്ട് ചൂടോടെ കൊണ്ട് തരാന്നർന്നു, നെയ്ചോറ്ച്ട്ട്.
ഉം നിങ്ങളവടെ ബീഫ് ബീഫ്ന് എന്താ വെല
മുന്നൂറ്റി അറുപത്
ഉം കുറവാ കുറവാണല്ലോ പ്പോ നാന്നൂറായി
നാനൂറായി ലെ അതെ മുന്നൂറ്റി ഇരുപതള്ളായിരുന്നെ എന്നിട്ടിപ്പന്ന് ഞാൻ വിളി ച്ച് ചോദിച്ചു അപ്പ പറഞ്ഞു മുന്നൂറ്റി അറുപതാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു ഞാൻ ആ വഴിക്ക് ഇങ്ങനെ ഒരു ദിവസം പോയപ്പോ എഴുതി വെച്ചത് കണ്ടു നാന്നൂറ്റി ഇരുപതൊക്കെ കണ്ടു പാണ്ടിക്കാട് ട്ന്ന് എങ്ങ്ട്ടോ ഇങ്ങ്ട്ട് പോന്നപ്പളാ ഞാൻ കണ്ടത് നാനൂറ്റ് റ്റി ഇരുപത് ഞാൻ പാണ്ടിക്കാടെയ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആഴ്ച്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു
ഉം ഉം ഉം
അപ്പോ ഞാൻ എന്നിട്ട് പറഞ്ഞേയ് കുറവാണ് അവിടെ എത്രയാ?
ഇബടെ നാനൂറെയ്
ആഹ്
ന്ന്ട്ട് വേറെ എന്തൊക്കെ വിശേഷങ്ങള് യ ഇന്ന്പ്പോ പള്ളി പോണം ജുമുഅക്ക് പോണം ഉം കൊറച്ചയിന
ലീവാണോ ഇന്ന്
ആഹ് ഇന്ന് ലീവാണ്
ലീവാക്കിയതാ
ലീവാക്കിയതാണ് ലീവല്ല ചെറിയൊരു ആവശ്യം ഉണ്ട് പല്ല് വേദനക്ക ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാന
ഏഹ് പല്ല് പൊത്തോ അതോ
ആഹ് അത് കൊറച്ചൊരു പ്രശ്നണ്ട്
ആഹ് എടുത്ത് കളയാ അതോ അട എവിടെ പല്ല് ഡോക്ടർ ഏതാ
പല്ല് ഇവിടെ അടുത്ത് ഇവിടെ അടു ത്തന്നെ നമ്മളെ നാട്ടിലന്നെ
ഉം ഇപ്പഷ്ടം പോലെ ഇണ്ടല്ലോ ലെ ഡെന്റിസ്റ്റുകള് ക്ലിനിക്ക്
പല്ല്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല്ല് നാസായ ഒരു നാലായിരം രൂപ റൂട്ട് കനാൽ ചെയ്യാൻ കൊടുക്കണം
ആഹ് ആഹ്
ഘട്ടം ഘട്ടായിട്ടാ പോവാ എന്നാലും പറയാ
ആഹ് അല്ല പിന്നെ ഇത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടല്ലോ
ഗവൺമെന്റില് ഇതൊന്നും ചെയ്ല്ല അവരിങ്ങനെ പല്ല് പറിക്ക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുള്ളൂ
അതെ ഇതിപ്പോ നിങ്ങൾക്ക് എത് ചെയ്യാന റൂട്ട
ആഹ് റൂട്ട് കനാലേയ്യാനാ
പക്ഷെ എന്നാ ന നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് ട്ടോ നിലമ്പൂര് ഞങ്ങ ഞങ്ങങ്ങട്ടാ പോവാറ് ഉം അവിടെ എതാണ് ചെയ്യുന്നുണ്ട് പിന്നെ ആഹ് ഇല്ലാന്നുണ്ടെങ്കി ആവര് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലോട്ട് വിടും നല്ല ആദ്യം ഇവിടെ വേറെ ഡോക്ടർ ആയിരുന്നു അവർ അതൊന്നും ചെയ്യൂലായിരുന്നു അവിടെ ആളുംണ്ടാവില്ല ഒപീൽ ഒന്ന ആരും കാണും ഉണ്ടാവാറില്ല വെറുതെ പോവു ന്നട്ടം എന്തെങ്കിലും മരുന്ന് പക്ഷെ ഇപ്പൊ വന്ന ഡോക്ടർ നല്ല ഡോക്ടറാണ് നമുക്ക് പല്ല് ക്ലീന ആക്കാന് ആഹ് അത് ചെയ്യുന്നുണ്ട് അതെ വല്ല തിരക്കൂല്ല ഒരു ഒരു ദിവസം തരും ഡേറ്റ് വരും ആ ദിവസ തന്നെ നമ്മള് പോകണം ആ പോയി കഴിഞ്ഞ രാവിലെ എട്ട് മണിക്ക് പോയാല് ചെയ്ത് തര്ന്നണ്ട് അല്ലെങ്കിൽ അവര് റഫർ ചെയ്യോ മഞ്ചേരി മ ള ഫ ചെയ്യും അവിടെ ഉണ്ട് അപ്പൊ പൈസ നല്ലത നല്ലതാ അതിന്റെ
ഇപ്പല്ല അവിടെ അത് പറക്കണ്ടോ
ആഹ് പറു ആ ആഹ് ആഹ് ചെയ്യുന്നുണ്ടേ അതാ ഞാൻ പറഞ്ഞത് ആദ്യ ഇപ്പൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലക്കെ പുരോഗമിച്ചൂേ എന്ന് പറയാ ഉഷാറാണ് പിന്നെ നമ്മ ക്ലീൻ ആ ആലോ എന്തായന് പറയാം ക്ലീൻ ആക്കണ എന്താ ചെയ്യല്ലോ
ആഹ ആഹ അങ്ങനെ എന്താ സംഭവുണ്ട് ഞാനിപ്പോ അധികം പോവാറില്ല അതുകൊണ്ടറാം
ഞാൻ ഒരു ഞാന അദ്യമായിട്ട് ചെയ്തു എന്തായാലും മോളെ പോയി കാണിച്ചപ്പോ ഇങ്ങനെ ചെയ് ചച്ചട വന്ന് ചെയ്യുന്നുണ്ട്പ്പ ഇ പറ ഇവിടെ ചെയ്യോ ചോച്ചു അല്ലാരും പറയുന്നൊക്കെ ഇങ്ങനെ കൊറ ആവുമ്പോ നമ്മൾ ചെയ്യണം എന്നുള്ളത്െ അപ്പൊ ഞാൻ ബുക്ക്്ത് ബുക്ക് ചെയ്ത് അടുത്തഴ്ച വരാൻ പററോ പെട്ടന്ന് ഞാൻ രാവിലെ എട്ട് മണിയായി പോയി എട്ടര ഒമ്പതന്
ആ റോഡ് കനാൽ ചെയ്താാല ഒരു സാധനം വെക്ക ഒരു ക്ലിപ്പ് ആ ടോപ്പ് അത് വച്ച വെച്ച കൊടുക്കും അവിടെ
ഒക്കായിരിക്കും ഉ ആ് ഗവൺമെന്റിൽ ഉണ്ടലെ പുറത്തൊക്കെ പ്രൈവറ്റിൽ പോയാ നല്ല സംമയം ഒന്ന് അന്വേഷിച്ചാൽ മതി ഈ എാൻ വരുമ്പോതെ അത് ചോദിച്ചിട്ട് പോവാലോ ആഹ ആഹ
അപ്പ നാലായിരം രൂപ ഒറ്റടക്ക് പോവയാണ്
ആ ഭങ്ങനെ പിന്നെ ഒരു ഉ ഭയങ്കര സങ്കടം അതും കൊറച്ചാകുമ്പോ ഇതാവൂലേ നശിക്കൂലേ
ആഹ നശിക്കാതിരിക്കുവ പിന്നെ അത് പിന്നെ എടുക്കാൻ പറ്റാത്ത പല്ലില്ലല്ല സ്ക്രോഡ് ചെയ്തിട്ട അതൊക്കെ വക്കണ്ടി വരും
ആ ആ് ആ ആ
അങ്ങനെ ഇണ്ട് ഇപ്പോൊ അങ്ങനെ ഓോ പൈസണ്ടായ മതി അ ആറ അയ്യായിരം രൂപ ഉണ്ട്ണ്ട് എടുക്കാൻ പറ്റാത്ത പല്ല് കിറ്റ് ചെയ്യാൻ
പിറ്റ്യാനെ ആ നല്ല പൈസാണ് ഞാൻ
പല്ല് പോയാ പോയ തന്നെ പല്ല് പോയ പിന്നെ
ആദ്യല്ല പൈസ പല്ുവേദന പറയും വേണ്ടല്ലേ പറയുന്ന പിന്ന എനിക്ക ഇതുവരെ വന്നിട്ടില്ല കേട്ടോ വരാതിരിക്കട്ടെ
ആ ടെൻജർ ആ
ആഹ സഹിക്കാൻ കഴിയില്ലന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്
ഉം അതതിന് വന്ന കഴിഞ്ഞാൽ പിങ്ങനൊ ഒരു ഉറക്കൊന്നും ഉണ്ടാവില്ല
ഉം ഇതിനലൊക്കെ വേദന എന്ന് പറയാൻ പറ്റില്ല അറിയ
ഉം ഒറ്ക്കം കിട്ടില്ല അഹ് വെന്നയ്ഞ്ഞാ ഒറ്ങ്ങൂല ഉം വറെ ന്തൊക്കെ
വേറെന്താ
ഉം ഞ് ഉച്ചക്കത്തെ ഫുഡും ബീഫാണപ്പൊ
ബീഫും നെയ്ച്ചോറും വീട്ടിലേക്കെ ന്താ വാങ്ങിയെ
വീട്ടില് ഇന്നലെ ആയ്രുന്നു ചിക്കം മേട്ച്ച് ഞ് ഇന്ന് എന്താ ഇന്നിപ്പ മീനായിരിക്കും
ആഹ് ആഹ് മീനും നല്ല വെലാലേ
ഉം മീന് മത്തിക്കനെ ഇര്ന്നൂറ് കൊട്ക്കണം അവ്ടെ എത്ര മത്തിക്ക്
ഇരുന്നൂറ്റി അറുപത് ണ്ടേര്ന്നു പ്രാവശ്യം പ്രാവശ്യം ഇര്നുറ്റി ഇരുപത് ഇരുന്നൂറ്റിപ്പൊ അങ്ങനെെ മറിങ്ങോണ്ടിരിക്കും
ഉം
അങ്ങനെ അതൊക്കെ അട്ത്ത് ഞാൻ പറഞ്ഞതേ മത്തി മീന്റെ വെല ഇരുന്നൂറ് രൂപയ്ക്ക് മീൻ വങ്ങീട്ട് രണ്ടു ദി ചെറിയ ഫാമിലി ആയതൊണ്ട് ട്ടോ
ഉം ഉം ങ്ങള് വേറെ സെബ്രൈറ്റായിട്ട് താമസം
ആഹ് ഞാനും മക്കളും മാത്ര ഒള്ളൂ
ഉം എത്ര രണ്ടാളല്ലേ
ആ രണ്ട് പേര്
മൂത്താളല്ലേ നാലാം ക്ലാസ്സില് ഓല്ക്ക് എത്ര വയസ്സ്
മൂത്താള് നാല് ചെറിയ ആള് നാല് വലിയ മോള് പ്ലസ് ടു എക്സാംമോ ക്കെ എഴുതി
ആഹ് അത്ര വെല്ല്യ മക്കള്ണ്ടോ?
ആഹ് ആഹ് അവള് നി ആഹ് പഠിക്കട്ടെ
ഉം എന്നാലാം പഠിക്ണ്ടോ
ആഹ് മഷാഅല്ല ഉഷാറാ
ഉം പ്ലസ് ടുന്റെ ക്കെ എത്ര മാർക്ക്ണ്ട് എസ് എൽ സിക്ക്ക്കെ
എസ് എൽ സിക്ക് ഫുള്ള് എ പ്ലസ് രണ്ടാൾ ഫുള്ള് എ പ്ലസ് ണ്ട്
ആഹ് ആഹ് ഉള്ള് കണ്ട പിന്നെ എന്താ മെഡിസിന് വിട്ടൂടെ മെഡിക്കൽ ഫീൽഡായ്ക്കോട്ടെ
ആഹ് അതെ അതെ അതന്നെ
ഉം
വിചാര്ച്ചിരിക്ണേ
ഉം
ക്കെൽ ഫീൽഡ് ട്ത്താ പിന്നെന്നും പിന്നെ ഡിമാൻഡാ ണ്
ഏ നിങ്ങള് ഡിഗ്രി കഴിഞ്ഞാ
ഞാനോ ആഹ് ഞാൻ ഡിഗ്രി
ഏതാണ് എട്ത്തത് വിഷയം
ബീ ബികോമ്
ബീകൊമ് പാസാ
ഉം ആ പാസാ
ആഹ് എന്റെ വൈഫും ബികോം പാസാ
ആണ് ല്ലേ
പ്പോ ഫേ ഫേഷൻ ഡിസൈനറാ
അതെ എവെടെ വീട്ടിൽ എല്ലാം ചെയ്തു ചെയ്യോ
വീട്ടിന്ന് ചെയ്യ്ണ്ട് പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുണ് ണ്ട്
ആഹ്
ഏ പഠിക്ണുണ്ട് വീട്ടിന്ന് ജോലിം ചെയ്യ്ന്ന്ണ്ട്
കൊലെ ആഹ് ആഹ്
ആഹ് അങ്ങനെ ചെറിയൊരു വരുമാനം വല്യയൊരു വരുമാനല്ല ചെറിയൊരു വരുമാനം കിട്ടും. ഇപ്പോ ഇനിയിപ്പോ ഷോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാ ഒന്നും കൂടി സെറ്റ് ആക്കാ
ഷോപ്പ് ഇടാളളതൊക്കെ ആയോ
ഷോപ്പ്ടാനൊക്കെ ആയി അത് ഇനിപ്പോ അധികൊന്നുല്ല സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ ഇട
ആഹ് ഇടാലോ ആ വീട്ട് തന്നെ വലതായിട്ട് തുടങ്ങിയാ മതിയല്ലോ വാടകൊന്നും ഇല്ലാതെ
ആ ഇല്ലേ ഇപ്പം നമുക്ക് സ്ഥലണ്ട് ഒരു കട ഒക്കെ സെറ്റാക്കിയ ഇവിടെ റോഡ് സൈഡിലൊക്കെ സ്ഥലണ്ട്. അപ്പ അവിടെ ബിൽഡിങ് ഇട്ട് കഴിഞ്ഞാ അതിലൊക്കെ റൂം വേണമെങ്കി ഇടുക്കാ
ആഹ് മറ്റേ ഓൺലൈനായി പോവാതെ ഇപ്പോ ഓഫ്ലൈൻ ആയിട്ടൊക്കെ ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ ഇതൊക്കെ
ഒക്കെണ്ട് തോന്ന്ണ്ട് ഇത് ഫീസ് കൊടുത്തിട്ടാണ്
ആഹ് അഹ് ശരി
മ്മ് അത് ആദ്യന്നെ ആറു മാസം പഠിച്ചിക്ക്ണു പിന്നെ രണ്ടാമത് ഇപ്പൊ വീണ്ടും ഒരു കൊല്ലത്തിന് അടുത്താണല്ലോ
അതെ ആ ഇന്നട്ട് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് കഴിയുന്നുണ്ടോ ഓൺലൈനായിട്ട് പഠിച്ചിട്ടേ പഠിക്കാൻ കഴുന്നുണ്ടോ ചോയിക്കാ ഉം പഠിക്കാൻ കഴുന്നുണ്ടോന്ന് ചോയിക്കാ
പഠിക്കാൻ കഴിയുന്നുണ്ട് കൊഴപ്പല്ല അത് കുഴപ്പല്ല ട്ടോ ഫോണ് വരണുണ്ട് അത് ശ്രദ്ധിക്കണ്ട.
ആഹ്, ആഹ്, ആഹ്.
അതെ ശ്രദ്ധിക്കേണ്ടാറയാ അതിനിടയിലുണ്ടാവും.
ഉം.
എന്തിലേലും എറങ്ങി കഴിഞ്ഞാലേ കാരം കോളിങ്ങിനോട് കോള് അല്ലെങ്കി ഒന്നും വെറുതെ ഇരന്നാലും ഉണ്ടാവില്ല.
വെറുതെരിക്കും അതെ എനി എനിക്കതും വര്ന്നേ ക്ക എന്റെ എനിക്കതാവരുന്നേ മോള് പ്ലസ് ടു കഴിഞ്ഞതല്ലേ അപ്പങ്ങനെ വരും ഏതാ കോഴ്സിൽ അഡ്മിഷൻ എടു ത്തോ അവര് പിന്നെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കൂല്ലേ അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും.
മൂപ്പർ ഇപ്പം എവിടവർക്ക് ചെയ്യണേ?
അ ജിദ്ദേലാണെ ഇവിടെ നാട്ടിലില്ലേ.
ആഹ് എന്താണ് അവിടെ വർക്ക്?
മന്തിയാ മ ഹോട്ടൽ ഹോട്ടലാ മന്തി മന്തിന്ന് ആ. ഷെഫ് ഉം.
ഉം അയിന് നല്ല പൈസട്ടുവല്ലോ ഷെഫ് ആണെങ്കിട്ടോ.
ആഹ്.
നല്ല ചൂടത്തില്ല പണിയാ ഞാനും പൊറത്തന്നെ ആയിരുന്നു ഞാൻ ദമാമിലായിരുന്നു ആഹ്. ഉം അവിടെ ഈ
ഷെഫ് മീൻസ് ഷെഫിന്റെ കൂടെ നിക്ക്ണ ആള്. എന്നാലും. ജേഷ്ഠനായിരുന്നു ഷെഫ്. ജേഷ്ഠനും ഇപ്പ അഹ് നിർത്തി അത് കൊറെആയി അത് മുപ്പത് വർഷൊക്കെ ആയി. അപ്പൊ കാക്ക നിർത്തി വന്നിട്ട് കുറച്ചായി അപ്പൊ പിന്നെ അയിന്റെ താഴെള്ള ആ ക്ക് കൊടുത്തു അപ്പ അങ്ങനങ്ങനെ മാറി വരും ഹെൽപ്പറായിട്ടും അങ്ങനെ നിക്കും ചിലപ്പോ ഇതന്നെ എടുക്ക്ണത് പക്ഷെ
ഉം ഈ പണിന്ന്റഞ്ഞ അയിനൊരു ഒഴിവുണ്ടാവില്ല.
അയ് എല്ലാ വെയിലും ഇത് തീയത്തല്ലേ.
ഉം ഇതി ഇങ്ങനൊരു ചൊറ പിടിച്ച എന്തപ്പ ചെയ്യാ വേറെ വഴിയില്ലല്ലോ.
ആഹ് വേറെ വയില്ലല്ലോ ഒരു ഒഴിവുല്ല നമ്മളെവിടന്നാണ് പോയി കഴിഞ്ഞാലേ.
ഉം എത്ര നാട്ടില് വന്നാലും ഇപ്പ എന്താ ചെയ്യാ.
അതെ വേറെ പണിയില്ല അതാണ് അപ്പൊ പിന്നെ അങ്ങനെ നിന്ന് പോവാ കടങ്ങളൊക്കെ ആ അതെ ഈ അടുപ്പ
പൊറത്തുന്നു വന്നാലെ
ആഹ് പൊറത്തുന്ന് വന്നാ ചെയ്യാൻ മടിയാരിക്കും. പിന്നെ അപ്പൊ അങ്ങനെ ആഹ് ഓട്ടോറിക്ഷയിലായിരുന്നു ആദ്യം.
ആഹ് അങ്ങനത്തെ പണിടുത്താലും പിന്നെ ഒരു പണിടുക്കൂല്ലേ അതാ പ്രശ്നം.
ആഹ്, ആഹ് അതാണ് അല്ല ആഹ്തന്ന അത് ചെയ്യാം പിന്നെ പണിയൊക്കെടുകേട്ട അങ്ങനെപ്പ കണ്ടല്ലേ പണിയോക്കെ എടുക്ക ക്ക പക്ഷെ നാട്ടിൽ വന്നാ മതിയ അങ്ങനത്തെ പണിക്കൊക്കെ പോകവാന്.
ആഹ് അതാണ്പ്പ അതൊന്ന് പോയിട്ടാണത് ഇതി കൂടുതൽ പൈസ കിട്ടിക്കണ്ട് കഴിഞ്ഞ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് എ കാര്യങ്ങള കൂട്ടിട്ടാ പറയണത്. ഈ പുറത്തിന്ന് കൊറച്ച് പൈസ കിട്ടി കണ്ട് കഴിഞ്ഞാ പിന്നെ ഇവിടെ ഏത് പണി സെറ്റാവുല.
ഉം ശരിയാ അങ്ങ അങ്ങനെ പോയി മ പിന്നെ ഇവിടെ നിർത്തിയിട്ട് കൊറച്ചു കാലം ഇവിടെ ഒരു ആറ് വർഷം ഏഴ് വർഷം നിന്നു പിന്നേം പോയി.
ആഹ്.
ഉ പിന്നെ വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനാട് പോയി പോയിട്ട് പത്ത് വർഷായി. പോയി വരാൻ തോടങ്ങിട്ട്.
വീട് വെച്ചോ? ഓക്കെ, ഓക്കെ.